ഹലോ?
ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട്.
എന്താ പരിപാടി?
ഞാന് ലൈൻ പൈപ്പില് വെള്ളം വന്നു അപ്പൊ അത് പിടിക്കുവാ
നമുക്കിവിടെ കിണറില്ല, ലൈൻ പൈപ്പിലാ വെള്ളം വരുന്നതേ
രാത്രിയാ?
ആ ഈ ടൈമിലാ വെള്ളം തുറന്നു വിട അപ്പൊ രാവിലെ അ അഞ്ച് മണി ആവുമ്പോ അടയ്ക്കും അപ്പൊ ആ സമയത്ത് കിട്ട കിട്ടീല്ലെങ്കിൽ അുകൊണ്ട് ഇപ്പം പിടിക്കുവാ.
ഏഹ്
ആഹ്
വെള്ളത്തിന് ക്ഷാമണ്ടല്ലേ?
മ്ഹ് വെള്ളം ഇവിടെ ആഹ് നമുക്ക് കിണറില്ല, കിണർ കുഴിക്കണമെങ്കിൽ നമുക്ക് നല്ല ആഴമുണ്ട് അത് കൊണ്ട് ഇവിടെ പഞ്ചായത്തിന്റെ രണ്ട് കിണർ മാത്രേ ഉള്ളൂ അത് ക്ലീൻ ചെയ്യണം അല്ലാണ്ട്ത് വെള്ളം ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈൻ പൈപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രണ്ടു ദിവസം വെള്ളം വന്നില്ലെങ്കിൽ നമ്മുടെ വെള്ളം, പാത്രങ്ങൾ കുറവാണ് പിടിക്കാൻ ഒരേ ഒരു ടാങ്ക് മാത്രേ ഉള്ളൂ.
അപ്പോഴ് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പയങ്കര പാടാ. അതെ പിന്നെ നമ്മള് വെ പൈസ കൊടുത്ത് വെള്ളം വാങ്ങണം അറുന്നൂറ് രൂപ ഒരു ടാങ്ക് അടിക്കുന്നതിന്.
ആവൂ ഒരീസത്തെ പണീന്റെ കൂലി.
അതെ.
ആക്ക റെഡി ആവട്ടെ?
ഉം അപ്പൊ അതി ഇങ്ങനെ മോളും ഞാനും കൂടി വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മള് ഇപ്പൊ ഒരാഴ്ച അടുപ്പിച്ച് വെള്ളം ഇല്ലായിരുന്നു കാര്യം ഇവിടെ ഈ പൈപ്പ് കൊടുത്തേക്കന്ന് വെച്ചാ സാധാ ഏഹ പൈപ്പാ അപ്പൊ അത് ഇന്റെ ഫോഴ്സില് വെള്ളം വരുമ്പോ പൊട്ടിപ്പോവും അങ്ങഅതിന്റെ പണി കഴിയും അതിന് വേണ്ടി ഒരാഴ്ച തുറക്കില്ല അപ്പൊ നമ്മള് ആകപ്പെട്ടു പിന്നെ അത് കഴിയുബോ പണിയെല്ലാം കഴിയുബോ തുറക്കും രണ്ടു ദിവസം കാണും മൂന്നിന്റ അന്ന് പൈപ്പ് പൊട്ടും അങ്ങനെ ഒരു പണിയിലക്ക് അങ്ങനെ ഇപ്പൊ പഞ്ചായത്തില്ലാണ്ട് പരാതി കൊടുത്തിട്ട് പഞ്ചായത്തി കിണർ വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വെള്ള ഇല്ലെങ്കിൽ രണ്ടുമൂന്നു കുടം വെള്ളം കോരാല്ലോ ആഹ അങ്ങനെ ഇപ്പൊ പറഞ്ഞ പണി നടക്കുന്നു ആഹ
അവുടെ റെഡിയാവും
ഉം അവിടെ അവിടെവീട്ടിൽ കിണറാണോ
ഏ കിണർ ഒന്നുമല്ല ഞങ്ങള് പൈപ്പ് നിന്റെ വിരല് കൊണ്ട് ആ
ആഹ
പൈസ കൊടുത്ത് ഇതാക്കിയതേ
ആഹ ആഹ
ഹൗസ് കണഷൻ
ആഹ ആഹ
അങ്ങനുണ്ട് പിന്നെ ചോല ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പൈപ്പ് ഇട്ടാണ്
ആഹ
അപ്പൊ അവിടുന്ന് വള്ളംണ്ട് കുഴപ്പൊന്നുമല്ല അങ്ങനെ പോവണ്ട്
ഉം ഉം
ബുദ്ധിമുട്ട് എടക്കുണ്ടാവണ്ട് എപ്പഴും ഉണ്ടാവല്ല
ഉം എങ്ങനെയാ ആഹ ദേഷ്യം ഉള്ള കൂട്ടത്തിലാണോ സ്വഭാവം
സ്വഭാവോ ദേഷ്യം അങ്ങനെയണ്ട് വരില്ല
ആഹ
നമ്മള് കൊറെ ക്ഷമിക്കും
ആഹ വന്നാലൊരു പരക്കാണോ
ആഹ
അപ്പൊ അത് ആരോട തീർക്ക അപ്പൊഅത് ആരോട തീർക്കാ
തീർക്കുവല്ല അമ്മളോട് എങ്ങനെ ഇങ്ങോട്ട് പെരുമാറുന്നെ അതേപോലെ അങ്ങോട്ട് പെരുമാറും
അത ഈ വരുന്ന ദേഷ്യം അതൊന്ന് കൺണ്ട്രോൾ ചെയ്ത് പോകണ്ടേ
ആഹ അത് ചെയ്യും
ഉം
ആയിന കഥാ
ഉം ഉം
അവിടെ
എനിക്ക് മുമ്പ് ദേഷ്യം മനസിൽ കല്യാണം കഴിഞ്ഞതിന് മുന്നേ അതിന് ദേഷ്യം വരുന്ന ആദ്യക്കെ വരുന്നച്ചാല് ദേഷ്യം വരുമ്പോൾ ഞാൻ അമ്മയോടാ പറയാ അമ്മയുടെ പോ കാര്യം എനക്ക്ന്ന് വെച്ചാല് ഒരു അടുക്കും ചിട്ടയും ഒരു സാധനം നമ്മള് ഇവിടെ വെച്ചിരിക്കുന്നുന്നു തിരിച്ച എടുത്ത കട്ട് രിച്ചവിടെ കൊണ്ട് വെക്കണം അപ്പൊ അമ്മ ചിലപ്പോ തൃ തി എ അവിടെ വെക്കാണ്ട് അവടെടയും ക് കൊു വക്കും അപ്പൊ ഞാൻ ചെന്നാ ആ സാനം നോക്കുമ്പോ സ്ഥല ഇല്ലങ്ക ദേഷ്യം വരും അപ്പോൊ ആദ്യം ക്ഷമേടെ ചോദിക്കും അപ്പൊ രണ്ടാമത്തെൊട്ട ഒന്ന് ആവർത്തിക്കുമ്പോ അപ്പൊ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയൊക്കെ പറയും പിന്നെ കല്യാണം കഴിഞ്ഞന് ശേഷം മക്കളൊക്കെ ആയി കല്ലിയണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിനോട് പറയമായിരുന്നു ആ സാധനം എടുത്താല് അവിടെ തന്നെവെ ച്ചുൂട ക പിന്നെ നമ്മ നോക്ക്പോ ആ സതാ ന ത്ത് കണ്ടല്ല തിര ക്കണ്ടേ ആ തിരക്കുന്ന ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ മക്കളായി കഴിഞ്ഞപ്പോ ആഹ അവപ്പ മക്കൾ കളിപ്പാട്ടം അതും അത് എല്ലാം ത്തിടും അപ്പോഴ അടക്ക് പെറു ക്കി വെച്ച് വെച്ച് വെച്ച് ക്ഷമ പരിശീലിച്ചു ഇപ്പൊ ഒന്നും ദേഷ്യപ്പെടാറില്ല കാര്യം മക്കളോടും ദേഷ്യപ്പെട്ടാര് അവർക്കറിയില്ലല്ല അവർ കുസം കേട്ടന്നിട്ട് പിന്നെ അവരത് തന്നെ ചെയ്യും അപ്പൊ പിന്നെ പിന്നെ ഞാൻ സ്വന്തമായിട്ട് പറയാൻ തുടങ്ങി എന്നോട് തന്നെ ഇതൊക്കെടക്ക്ിറക്കി വെച്ചൂവിടേ ഒറ്റയ്ക്കല്ലള്ളന്ന് അറിഞ്ഞൂടേ
ഉം ഉം ഉ
അ തന്നോട് പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞ് അങ്ങനെ ക്ഷമ പരിശീലിച്ചു ഇപ്പം ദേശീയപൃ സംഭവം അങ്ങനെ വരാറില്ല കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്പ്പോ ഒട്ടും ഇല്ലന്ന്ണം പറയാൻ
ഏ എനിക്ക് ദേഷ്യം വരും നമ്മളെ അമ്മക്ക്ൊ ഒരു കാര്യം നമ്മള് സംസാരിക്കുമ്പോ നമ്മക്ക് സമ്മതിച്ചു ത ന്നാല് ഒരു ദേ സിം ഉണ്ടാവൂല
ആഹ
നമ്മള് നല്ല രീതിൽ പറയല്ലേ അപ്പം കേട്ടിയില്ലെങ്കി ഇപ്പൊ ഒരു ചെറിയൊരു ദേഷ്യം പിന്നെ അ ഉണ്ടാവൂല ട്ടോ
ഉം ഉം ഞാനിവിടെ ചില കാര്യങ്ങൾ അമ്മയോടോ അല്ലെ മക്കളോടോ അങ്ങനെ പറയുമ്പോ അത് ഇങ്ങനെ ചെയ്യും നമ്മള് നമ്മുടെ ഒരു അറിവിന്റെ തലത്തിൽ നിന്ന് പറയുമ്പോ അതിനെക്കാട്ടി വലിയൊരു അറിവ്ണൊക്കെ അവര് പറയുമ്പോം ആ അപ്പൊ പിന്നെ നമ്മള ഇത് പറഞ്ഞട്ട കാര്യ ഇല്ലല്ലോ അവരതിലും വലിയ കാര്യങ്ങളാ പറയുന്നത് അപ്പ പിന്നെ നമ്മള ഞാനവിടെ സൈലന്റ് ആാവോ ഹസ്ബന്ഡറിിനോട് ആയാലും അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ലേ അത നിനക്കറിയില്ല അത് ഇങ്ങനെ അങ്ങനെയാണ് എന്നോ ആണോ അതെ ആ ന്നായിക്കോട്ടെ
ഔ ആ അതെ
ആ
ഓലെ നമ്മുക്ക് സപ്പോർട്ട്ടാണം
ആഹ
അപ്പൊ നല്ലൊരു ഇതായികാരം
ഉം ഞാൻല്ലാണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യുന്നു നമ്മുടെ ഈ ക്ലിപ്പൊക്കെല്ലേ സെൻട്ര ക്ലിപ്പില് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ് അതിനൊക്കെ ആള് സപ്പോർട്ട്ണ്ട് അപ്പൊ അത് നമ്മള് ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടും പിന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന തന്നെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ കണ്ടിട്ട് വാങ്ങും പിന്നെ അടുത്തുള്ള ആൾക്കാര് വാങ്ങും അങ്ങനെയൊക്കെ പിന്നെ പിള്ളേർക്കുള്ള ബോ സെറ്റ്ൊക്കെ ഉണ്ടല്ലോ കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെലക്ക്ടക്കിൽ പിന്ന അത് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങെ ചെറിയൊരു കാര്ം ചെയ്യുന്നുണ്ട്
ആഹ ഏതെല്ലാം നന്നായി സപ്പോർട്ട്ുണ്ടെങ്കി നമുക്ക് എന്തും ചെയ്യാം
അതെ
ഏ ഏത്തപ്പം മലപ്പുറം ജില്ലയിലാ
ഏയ് മലപ്പുറംല്ല
ഏഹ്
നമ്മടെ കൊല്ലം ഭാഗവാണ്
ആഹ് കൊല്ലത്തില് ല്ലേ
ഉം ഉം അവിടെ എങ്ങനാ ഫുഡൊക്കെ കഴിക്കാറായോ ഈ ടൈമീ കഴിക്കോ
ആഹ് ആഹ് ഇര്ക്ക്ണോല് കയിക്കും ഇപ്പൊ ഞാൻ കയിച്ചിട്ടില്ലട്ടോ അ വേറെ കാര്യം
പ സൺണ്ടേയിട്ട് എന്തേ സ്പെഷ്യൽ ഇണ്ടായിര്ന്നോ
ഏഹ് ഇല്ല
അതെന്തേ?
അത് ഓല്ക്ക് കല്യാണണ്ടേനി ഞാൻ പെരേ ഇര്ന്ന് ഇൻക്ക് പോവാനാവൂല
അതേ
മെരിപ്പൊക്കെണ്ടേനി
ആഹ് ആഹ് ആഹ്
അപ്പം അയിന് ഓല് പോയി കല്യാണത്തിന് ഓല് പോയി ഇൻക്ക് അങ്ങനൊക്കെ ഭയങ്കര എടങ്ങേറാണേ
ഉം ഉം
വേ സങ്കടാ അങ്ങൻത്തൊക്ക കേട്ടാലേ
അപ്പൊ ഫുഡ് എന്നട്ട് എന്താ ചെയ്യാ വീട്ടില് ഇണ്ടാക്കിയോ ഫുഡ്
ഇന്ന്ണ്ടാക്കീട്ടില്ല
ആഹ്
ഇന്നൽത്തെ കൊറച്ച്ണ്ടേനി തെളപ്പിച്ചൂറ്റെ അത് ഞാൻ ത് എനിക്ക് മാത്രം ഇണ്ടാക്കി വെച്ച്
ഉം ഉം
മ്മി പ്പോ ഞാനത് തിന്നു
ആഹ്
നി രാത്രിയെത്തും മാണ്ടാ ർഞ്ഞ്
ഇനി കാലത്തേക്ക്ള്ള എന്താ ഇണ്ടാക്കാന്ന്
ആഹ് എന്താറില്ല
ആഹ്
പപ്പ കൊണ്ടന്ന്ണോ അറില്ല
ആഹ് ഞാനിനി കെടക്കുമ്പോ ഇത് ഓർത്തിട്ട് കെടക്കണം രാത്രി രാവിലത്തേക്ക് എന്താ ഇണ്ടാക്ക പിള്ളേർക്കെന്താ ഇഷ്ടപ്പെടാ അതെ ഈ നമ്മുക്ക് എപ്പഴും ഒന്നു റസ്റ്റില്ല രാവിലത്തെ ഫുഡെന്താന്ന് രാത്രിയിലേ തലേന്ന് ചിന്തിക്കണം രാവ് ണ്ടാക്കിയാ പിള്ളേര് കഴിക്ക്വോ ഹസ്ബൻഡിന് ഇഷ്ടാവോ നമുക്ക് ഏതായാലും കൊഴപ്പ് ല്ലട്ടോ നമ്മളേതായാലും കഴിക്കും അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം കാരണം ഇണ്ടാക്കി കഷ്ടപ്പെട്ട് വച്ചിട്ട് കഴിക്കാ പോവുമ്പോ ഒരു വെഷ്മാ അപ്പൊ അതി ഏതാണ് കെടക്കാണങ്കി ചിന്തിച്ച് ചിന്തിച്ച് കെടക്കും രാവിലെയാവുമ്പോ എഴുന്നേറ്റിട്ട് ആഹ് ഇത് ചെയ്യാ അതങ്ങനെ ഐഡിയ വെച്ചിട്ട് അത് ചെയ്ത് രാവിലെ ഒരു അ് വെപ്രാളാണ് പിള്ളേര്ട സ്കൂള്ള് പോകുന്നിടം വരെ വെപ്രാളാണ് അപ്പതെല്ലാ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ച്ചക്കത്തേക്കുള്ള ചിന്തയാവും ഉച്ചക്കിനി എന്താക്കി വെക്ക്യാ
ആഹ് ഓ ഓല് ഇ രസല്ലെങ്കീം ഇഷ്ടാണ്ന്ന് പറഞ്ഞാലൊരു സമാധാനാ
അതെ
അപ്പൊ ഒന്നുകൂടി നമുക്ക് നന്നാക്കി ഉണ്ടാക്ക തോന്നും
ആഹ് ഞാനിത് ചോദിക്കലുണ്ട് എന്താ ഇങ്ങനുണ്ട് കൊള്ളാമോ നന്നായിട്ടുണ്ടാന്ന് ചോദിക്കും. അപ്പോ. ആ അത് കൊറച്ചും കൂടി രിയിട്ട ഇങ്ങ കൊള്ളായിരുന്നു ഇങ്ങനെ പറയാ അപ്പൊ അടുത്ത പ്രാവശ്യം ഒക്കെ അപ്പൊ അല ചേരി കുറവുണ്ടില്ലേ.
ആഹ് അതിന് മുൻപേ ഇങ്ങട് പറഞ്ഞാല് രെസമില്ലാ അപ്പ നമ്മുടെ കോൺഫിഡന്റ് പോകും
പോയി പിന്നെ മടിയാവും ഏ കൊള്ളില്ലേ. മട്യായിപ്പോയി പക്ഷെ അങ്ങനെ പറയല്ലാട്ടാേ എന്തെങ്കിലും ചെറിയ രീതിക്ക് കൊറവ്ണ്ടെങ്കി അത് പറയും ഇന്ന കണക്ക് ഇത് കൂടിം ചെയ്തായ്ര്ന്നെങ്കിൽ ഇച്ചിരി കൂടി സൂപ്പറാകും എന്ന് പറയാ.
ഏഹ്
ഉ മക്കള അതെ മക്കളോടും ചോദിക്കും എങ്ങനെയുണ്ട് രാവിലത്തെ ഫുഡ്‌ കൊള്ളാവോ അമ്മേ ഇതന്നും ഇതല്ലേ ഒന്നും മാറ്റി പിടിച്ചിട്ട് നമുക്ക് വേറെ ഉണ്ടാക്ക ആഹ ശരി ഓക്ക. പ്പ നാളെ അങ്ങനെ ചെയ്ത ആ അതാക്കമ്മേ അടിപൊളിയ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുമ്പോ ആഹാ അപ്പൊ നാല അത്ണ്ടാക്ക അല്ലേ ആ.
അങ്ങനെ തോന്നു നമുക്ക്
അതെ.
ഒരു പ്രത്യേകത ഓലോടും ഒരിഷ്ടം തോന്നും.
അതെ.
ഇത അതല്ല ഇൻക്കിഷ്ടല്ല ഇൻക്ക് മാണ്ടാ അങ്ങനൊന്ന് പർഞ്ഞാല്
ഒറ്റ വാക്കില് ഉത്തര അല്ലേ.
ആഹ അപ്പൊ ഒരു സുഖം ഉണ്ടാവില്ല.
ആഹ് നമക്ക് ചെയ്യാം മടിയാവും ചെയ്യാൻ മടിയാവും അട്ത്തൊര് ഫുഡ് ചെയ്യാം പരീക്ഷിക്കാവുന്നൊരു തോന്നുന്നയില്ല പക്ഷെ ഇത് ഇതിന് ഇച്ചിരി കുറവുണ്ട് നാളെ നമുക്ക് ഇന്നതാക്കിയാല അങ്ങനെ. കച്ച് കുറച്ചുകൂടെ ബെറ്ററാവും അ പറയുമ്പോൾ. നമുക്ക് അടുത്ത ഒരു സെക്ഷൻ ഉണ്ടാക്ക ഒരു ഒരു ഉഷാർ വരി ചെയ്യാം.
ഉം നയിക്കോട്ടെ
ആഹ ശരി.
ഉം.